ഹലോ
എവിടെന വീട്ടിലാണോ
അതെ വീട്ടിലായിരുന്നു ഇങ്ങനെ അങ്ങനെ ഇപ്പ ഇന്ന് ചൊവ്വാഴ്ചക്കല്ലേ എന്നപ്പോൊ ഒരു തൊയ് ജോലി ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷാണ് ജോലി ഉള്ളത് അപ്പൊ അതിനട്ട് ഇങ്ങനെ പോകണംെന്നുണ്ട് നിങ്ങളെന്താ പപടി
ഞാൻ എന്താ വെച്ചാ നമ്മുടെ നാട്ടിലെ എന്റെ വീടിന്റെ ബാക്ക് സൈഡിലെ വേറ കുറച്ച് ആൾക്കാർ സ്ഥലങ്ങള് മേടിച്ചിട്ടുണ്ടായിരുന്നു കൊറെേ കാടുള്ള സ്ഥല അപ്പൊ ഇവര് വന്നിട്ട് ഈ മരങ്ങളൊക്കെ ഇങ്ങെറിച്ചച്ച് മാറ്റം കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാനിങ്ങനെ അവിടെയി അവിടെ കുറ പണി ഉണ്ടായിരുന്നു അയി ഇങ്ങനെ വരുായിരുന്നു എന്താന്ന് വെച്ചാ പ ഞാൻ എന്താ കണ്ടിട്ട് എനിക്ക് ഒട്ടും അങ്ങിട്ട്് ഒരു ഒരു സമാധാനം കിട്ടണില്ല കാരണം എന്താ വച്ചാ ഞങ്ങളെ നാടരുുമ പണ്ടൊക്കെ ഈ കാടുകളായിട്ടൊക്കെ നിറഞ്ഞ വന്ന് കാടുകും പക്ഷെ ഇപ്പോഴൊക്കെ നമ്മൾ കാ നാടൊക്കെ മാറി കാടൊക്കെ മുറിമാറ്റി ഫുള്ള് വീടുകൾ കൂടോണ്ട് നമുക്കൊരു പേടി ഒരു മഴക്കാലം വരുന്ന സമയത്ത് ഇതൊക്കെ വലിയ പ്രശ്നമായി മാറുന്നു കാരണം ഈ മരം മുറിക്കണത പറഞ്ഞ ആൾക്കാാര് മരം മുറിച്ച് അങ്ങനെ കൊണ്ട കൊണ്ട് മരങ്ങൾ മുറിച്ച്ങ്ങനെ കൊണ്ടു പോോന്നെ ചെയ്യണം ആരും വരും കാലങ്ങളായിട്ട് തിങ്ക് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാ നമ്മള് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ഒരു മരം വെക്കാൻ മുരിക്കുമ്പോൾ പത്ത് മരം നടന്നണംന്ന് പക്ഷെ ഇവര മു മുറിച്ച് മുറിച്ച് മുറിച്ച് മുറിച്ച് ഇവിടെ മൊത്തം ഇപ്പ ഞങ്ങളുടെ നാട്ടിൽ കാടുകൾ തന്നെ കുറഞ്ഞഞ് കുറഞ്ഞ് വരുാണ് കാരണം എന്താന്ന് വെച്ചാല് ഇല്ല എല്ലാരും വീടിനന് വേണ്ടിയിട്ട് എല്ലാവരും ഈ മരങ്ങളും വെട്ടിന നിർക്കുകയാണ് കാരണം ആരും ഓരോ കാലങ്ങളർക്ക് തിങ്ക ചെയേ ഇല്ല കാരണം നമുക്ക് ഒരു പേടി കാരണം ഓരോ സ്ഥലങ്ങളും ഉരുൾപൊട്ട ഇത്ര പേര് മരണപ്പെടുന്നതൊെ നുമ്പോൾ നമുക്ക് ആകെ ഒരു പേടി പേടി വന്നൊണ്ടിരിക്കുവയാണ് എന്താ എന്റെ അവസ്ഥ നിങ്ങൾക്കും ഈ അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ
അതെ അത് നിങ്ങള്ൾ പറഞ്ഞപ്പോയാണ് ഈ മരം മഷി കാടും മലയും കാടിനൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് കേൾക്കാനുള്ളത് അതിപ്പോ എന്റെ ചുറ്റുപാടിലും പലപ്പോയി ഇപ്പുണ്ട് ഇപ്പ നമുക്ക് നാട്ടില് സ്ഥലങ്ങള്ൾ ഭയങ്കര കുറവാ അപ്പൊ ആളുകെന്തകും ഇത്തരം ഇത്തരം കാടുകൾ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങള്ൾ വെട്ടി നശിപ്പിച്ചിട്ട് അവര് അവരുടെ വീടുകൾ കയറ്റാൻ വേണ്ടിയിട്ട് ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കുകയാണ് അപ്പൊ ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പ എന്റെ വീടിന് രണ്ടണ്ട് മലകൾക്കിടയിലാണ് എൻന്റെ വീട് സ്ഥിതി ചെയ്യണുള്ളത് അപ്പൊ പലപ്പോഴും ഉരുൾപൊട്ടല് മറ്റുള്ള നമ്മുക്കന്ന ഒരുപാട് വാർത്തകളക്കെ കാണുന്നതാണ് അപ്പൊ ഉരുൾപൊട്ടൽ പോലുള്ള ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിനൊക്കെ കാതലായിട്ടുള്ള കാരണമായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത് എന്നുള്ളത് ഇത്തരം മരങ്ങളുടെ ഒരു അഭാവം എന്നുള്ളത് കാരണം ഈ മരങ്ങള് വലിയ വലിയ മരങ്ങളൊക്കെ ഇത്തരം മലകളുടെ സമീപത്ത് ഉണ്ട് എങ്കിലേ അതിന്റെ വേരുകൾ ഒരു പരിധിവരെ ഇത്തരം കല്ലുകളെയും മറ്റുള്ള മണ്ണൊലിപ്പിനെയും കൃത്യമായിട്ട് തടഞ്ഞു നിർത്താൻ സഹായകരമാകുന്നില്ല എന്നാൽ പലപ്പോഴും നമ്മുക്കൊക്കെ നഷ്ടപ്പെടുന്ന ഇത്തരം മരങ്ങൾ ഇല്ലാതാക്കുന്നില്ല ഇനിയിപ്പോ അതിനെ പറ്റി പറയുമ്പോ തന്നെ ഭയങ്കര പ്രയാസം നമ്മ നമ്മുടെ നാട്ടിലൊക്കെ പ ഒരുപാട് വന്യ മൃഗങ്ങൾ ചുറ്റി നടക്കാണ് ഇ ഒരു മനകളായും കടുവകളായാലും മറ്റരുപാട് മൃഗങ്ങൾ നമ്മുടെ നാട്ടില് ചുറ്റി നടക്കുന്നുണ്ട് അപ്പൊ ഇത് ഇത്തരം നീ ഇത്തരം ഈ ജീവികളൊക്കെ നമ്മുടെ നാടിലൂടെ ചുറ്റ ചുറ്റാനുള്ള വലിയ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ആവാസ കേന്ദ്രമായിട്ടുള്ള കാടുകളെ മനുഷ്യ നശിപ്പിക്കാണ് അപ്പൊ നമുക്ക്ന്നെ അറിയാം നമ്മള നാട് ആരിലൊക്കെ നശിപ്പിക്കുക നമ്മുക്ക്വിടെ നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ മറ്റു നാളിലേക്ക് യാത്ര ചെയ്യും അതുപോലെയാണ് ഇത്തരം കാടുകളിൽ മനുഷ്യര് ചെയ്യുന്നത് മൂലുള്ള പ്രവർത്തനം മൂലമാണ് ഇത്തരം ഈ വന്യജീവികളായിട്ടുള്ള ആനകളും കടുവ നമ്മുടെ നാട്ടിൽ വിലസത് അപ്പം ഇതിനെതിരെ സർക്കാർ കൃത്യമായിട്ട് നടപടികൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ഭയങ്കര രീതിൽ പ്രയാസം ഇത് കൊണ്ട് സംഭവിക്കും എന്നുള്ളതാണ്
അതെ അതെഞീതിൽ മെയിന ആയിട്ട് എടുു പറയുമ്പോള് ഈ മരങ്ങളൊക്കെ മുറിക്കുമ്പോൾ മനുഷ്യരാകെ മനുഷ്യരാകെ ഒന്നും മനുഷ്യർക്ക് വീട് വേണം എന്നുള്ള മൈൻഡില ആാണ് ആൾക്കാാര്ഈ മരങ്ങളൊക്കെ മെയിന ആായിട്ട് മുറിച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് വല്ല അപ്പം ഞാനിതില് മെയ നായിട്ട് ഇട്ത്ത് പറി മ്പോലെ ഈ മമരങ്ങളൊക്കെ ഞാനിതിൽ മെയ് നായ്ട്ട് ഇട്ത്ത് പറയിപള് ഈ മരങ്ങളൊക്കെ മുറിക്കുമ്പൾ മനഷ്യരാകെ ഒന്നും മനുഷ്യർക്ക് വീട് വേണമെന്ന മെയ്ൻ്റിലാണ് ആൾക്കാര് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നത് അല്ലങ്കിൽ അവർക്ക് വല്ലഫാക്ടറികളോ വലിയ വലിയ സംരംഭങ്ങളോ തുടങ്ങാൻ വേീട്ട് പക്ഷെ അവരൊന്ന് ' തിങ്ക് ചെയ്യണില്ല നമ്മള ഈ മരങ്ങളില നമ്മൾ പറ പക്ഷി ജീവജാലങ്ങൾ കൂട് കൂട്ടട്ടണ്ട് അവരെ അവർക്കും ഇതേമാതിരി വാസസ്ഥലം ആവശ്യമാണ് നമ്മൾ ഒരിക്കലും നമ്മളെ കാര്യം മാത്രം തിങ്ക് ചെയ്തുകൊണ്ട് നമ്മളൊ ഒരു കാര്യം ഒര് ഒരിക്കലും ചെയ്യാൻ പാടത്തില്ല കാരണം ഇപ്പ എന്റെ വീടിന് ചുറ്റുപാട ആയാലും എന്റെ വീടിന് തൊട്ടപ്പുറത്തൊരു മരത്തി ണ്ട് ഈ കാക്ക കൂട കൂട്ടിരിക്ക അപ്പുറത്തെ മറ്റേ തത്തകളേ തത്തകൾ എന്റെറെ വീടിന്റെ അടുത്തോട്ടാണ് ഈ പക്ഷികൾ ഈ കൂട കൂട്ടണം കാര്യങ്ങളും ഫുഡിനും കാര്യങ്ങളൊക്കെ അടുത്തോടെ വരാറ് ഈ മലങ്ങളൊെല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാ ആൾക്കാർക്ക് അവർക്ക് അവരുടെ വാസസ്ഥലങ്ങ ഇല്ലാതായികൊണ്ടിരിക്ക അതുപോലെ ഞാൻ പറഞ്ഞ എന്റെ വീടിന്റെ അടുത്തന്നെ ഈ മക മലയോര പ്രദേശം അവിത്തെ ഈ കാട് വെട്ട കളയുമ്പോ മെയിനായിട്ട് മൃഗങ്ങളൊക്കെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തോട്ട വരുന്നെ കാരണം ഞങ്ങൾ വീടിന്റെ നാ ൻ്റെ കൂടെ ഒരു ദിവസം പോലും ഒരു ആന പോലും വരാത്ത ദിവസങ്ങളില്ല കാരണം ന്തോ അവർക്ക് അവിടെ വസിക്കാൻ കാൻ സ്ഥലമില്ല കാരണം അവര് ആ ടൈമ് ആ ടാ പ്രശ്നം കൊണ്ട് അവരൊക്കെ ഞങ്ങളെ നാട്ടിലോട്ട് ഇറങ്ങി ഇറങ്ങി വരുയാണ് അത് ഞങ്ങക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷെ ആരും ഇതിപ്പോഴും ആന ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആര ഒരിക്കലും അത് തടയാനുള്ള കാര്യം കാ അത് തടയാനുള്ള ഒരു പ്രശ്നങ്ങളും ഒക്കെ തടയാനുള്ള ഒരു സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല ഇപ്പ ഇപ്പോഴും ആൾക്കാരും ആന ഇറങ്ങി വരുന്നു പടക്കം പൊട്ടിക്കുന്നു അവര് തിരിച്ചയക്കുന്നു അതന്നെ ഇപ്പോഴും ഉണ്ടാകണേ അല്ലാതെ ഒരിക്കൽ പോലും ആൾക്കാർക്ക് മരം വെച്ചാ ഇങ്ങനെ നടും കാരണം ഇപ്പോ എൻന്റെ വീടിന്റെ അടുത്തുള്ള റോഡുക മെയിൻ റോഡുകള ആയ പോലും മെയിൻ ആയിട്ട് പണ്ടൊ പണ്ടത്തെ കാലത്ത് ഞങ്ങളെ വീടിൻ്റെ ഞങ്ങളെ റോഡ ൻ്റെ രണ്ട് സൈഡിലും മരങ്ങൾ ഉണ്ടായിരുന്നു കാരണം നമുക്കതൊരു തണലായിരുന്നു കാരണം നമുക്ക് എങ്ങോട്ട് പോകവാണെങ്കിൽ പോലും നമുക്ക് ഒരു വേ വേനക്കാലത്തൊക്കെ നമുക്ക് വെയിലടിക്കലും തട്ടത്തിൽ നമ്മുടെ തലയിലോട്ട് വന്നു കാരണം രണ്ട് സൈഡിൽ മരങ്ങളാകുമ്പോൾ നമു നമക്കൊരു തണലായിരുന്നു പക്ഷെ ഈ കാലത്ത് അറിയുമ്പോ ആളുകൾ മെയിനായിട്ട് ഈ മരങ്ങൾ വീഴും റോഡിലോട്ട് വീഴും വണ്ടിന്റെ മേലകക്കൊക്കെ വീഴുന്ന എഴുതിട്ട് അവര് ഈ മലങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട് പക്ഷെ അവർ ഇതില് വേറെ തെറ്റുണ്ട് മെയിനായിയിട്ട് അവർക്ക് ഈ കാലത്ത് നമ്മളെപ്പോഴും ഈ മലങ്ങൾ മുറിക്കതിനെ നെഗറ്റീവ് മാത്രം തിങ്ക് ചെയ്ത പോരാ നല്ല കാര്യങ്ങളും നമ്മൾ തിങ്ക് ചെയ്യണ ആവശ്യമുണ്ട് കാരണം ദ നമ്മളി കാലത്തൊക്കെ ഈ ഫർണിച്ചറ് പേപ്പറ് ആ സധനങ്ങളൊക്കെണ്ടകുന്ന നമ്മൾ ഈ മരങ്ങളിൽ നിന്നാണ് കാരണം ഈ കാലത്തൊക്കെ ഇതൊകെ അത്യാവശ്യാണ് കാരണം കൊ കൊച്ചുങ്ങൾക്ക് പഠിക്കാനിതൊ ബുക്കി ഉണ്ടാക്കണ്ടെ നോട്ടുബുക്ക്സോ കാര്യങ്ങളൊക്കെ ആ സധനം ഉണ്ടാക്കണെങ്കി പോലും നമുക്ക് മരങ്ങൾ ആവശ്യമാണ് എന്താ അത് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താ?
അത് നിങ്ങള് പറഞ്ഞത് കാര്യമാണ് അതവാ ഒരുപാട് ഉപയോഗം ഞമ്മക്ക് മരങ്ങൾ കൊണ്ടിണ്ട് ഇപ്പ നമുക്ക ഞങ്ങള് പറഞ്ഞ നോട്ട് ബുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇണ്ടാക്കാനും മരങ്ങൾ എന്താലും ആവശ്യമാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ത മരങ്ങൾ എടുക്കുന്നത് കൊണ്ട് ഞാസെഞ്ചെത്രെ ബുദ്ധിമുട്ടില്ല ച നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മരം എടുക്കുമ്പോൾ അതിന് പകരമായിട്ട് പത്ത് മരങ്ങൾ നടണം എന്നുള്ള കാര്യം ആ ഒരു കാര്യം ശ്രദ്ധിക്കയാണെങ്കില് ഒരു പരിധിവരെ ഇതൊണ്ടുള്ള പ്രത്യാഘാതം കുറക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നമുക്കറാം ഇതിന് ഏറ്റവും വല ഉദാരമാണ് നമ്മ ഈ കഴിഞ്ഞ ഐ പി എല്ലില് നമ്മള് ഇന്ത്യൻ പ്രീമിയർ ലീഗില് ഇത്തരം ഒരുപാട് സം കുമ്പതൊടങ്ങിണ് അഥവാ ഒരു ഡോൾ ബോൾ എറിയ്പോ അതിന് പകരമായിട്ട് ഒമ്പത് നാരങ്ങനട എന്നുള്ളത് അങ്ങനെ ഏകദേഷം ലക്ഷക്കണക്കിന് മരങ്ങൾ നടാൻ ആ ഒരു പദ്ധതി മൂലം ഇന്ന് നമ്മുടെ ക്രിക്കറ്റ് ബോർഡിന് ഏഹ് ഭയങ്കര സാധിച്ചിട്ടരുന്നു അപ്പൊ ഞാൻ അതിനെ ഭയങ്കര പ്രശംസിക്കണം ആ ഒരു പരിപാടിയെ ഇത്തരം ഒരു പരിപാടികൾ നമ്മുടെ സർക്കാർ കാരണം അത് ഇന്ന് കൊണ്ടുവരന്നത് ഒരു പരിതി നമ്മള് നമ്മുടെ നാടിനെ പച്ചപ്പ പച്ച പുതപ്പിക്കാനും ഒരുപാട് കൃഷികളെ അല്ലെങ്കിൽ ഇത്തരം കാടുകളെ നമുക്ക് വീണ്ടും നമ്മുടെ വെരും തലമുറക്കൊക്കെ ഉപയോഗപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് പറയണത് ഇപ്പ നമക്കറിയാം ഈ മരങ്ങള് അല്ലെങ്കിൽ കാട് ുള്ളത് നമുക്കറിയ നമ്മുടെ ഭൂഗർഭ ജലത്ത് ഭയങ്കര ഇതിൽ പിടിച്ചുരുത്തുന്ന വസ്തുക്കയാണ് ഇപ്പ നമ്മള് ഇപ്പ നമുക്കറിയ ഒരുപാട് ഈ വള്ളങ്ങള്ൾ നമുക്ക് നഷ്ടപ്പെടാൻ കാരണം നമ്മുടെ നാട്ടിലൊക്കെുള്ളള്ള കിണറുകൾ പരമാവധി വള്ളങ്ങൾ കുറയുണ്ട് കാരണം അതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഭൂഗർഭജലങ്ങളിൽ വെള്ളം കുറയും എന്നുള്ളതാ അത് ഇതിന് ഭയങ്കര കാരണമായിട്ട് ഈ മരങ്ങൾ നശിപ്പിക്ക എന്നുള്ളത് തന്നെ പിന്നെ ഇപ്പോ വേറെ കാര്യം പറയുമ്പ ഇങ്ങള് പറഞ്ഞ പോലെ ഇത്തരം മൃഗങ്ങളൊക്കെ പ്രതി പാമ്പുകളൊക്കെ ഒക്കെപരിപാടി നമ്മുടെ നാട്ടില് അലസി വെലബി ണ്ട് പി ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ആവാസകേന്ദ്രങ്ങളിൽ പോയിട്ട് നമ്മൾ അവിടെ അവിടെ വെട്ടി നശിപ്പിക്കുമ്പോ അവർക്ക് അവിടെ നിൽക്കാനുള്ള ബുദ്ധി ബുദ്ധിമുട്ട് കാരണം അവര് നമ്മെ നാടുകളിൽ ഇറങ്ങി നടക്കാണ് അപ്പൊ ഇതിനെ മനസ്സിലാക്കണെങ്കി നമ്മളെന്താ വെച്ചാല് നമ്മൾ കൃത്യമായ രീതിയിൽ ഇത്തരം ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ ഒരു സമിതി രൂപീകരിച്ചിട്ട് ഈ വനശീകരണനെത്തിനതിരെ ഭയങ്കര പോരാട്ടങ്ങൾ വേണന്നെ ഉള്ളാണ് പ്പ ഞമ്മക്കറിയാ ഒരുപാട് പ ണ്ട് ഒരുപാട് സ്ഥാപനങ്ങള് ഒരുപാട് ബിസ്നസ് അ സ്ഥാപനങ്ങൾ ഇപ്പോ ഇത്തരം കാടുകൾ വെട്ടി നശിപ്പിച്ച് ഷിപ്പിച്ച് അവിടെ ഈ ഏക്കണക്കിന് സ്ഥലങ്ങള് ഒരുപാട് സ്ഥാപനങ്ങളായാലും മറ്റു കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വരുന്നുണ്ട് വര്ണ്ട്ല്ല അപ്പൊ ഇതിനൊക്കെ ഭയങ്കര സർക്കാരും പ്രോത്സാഹിപ്പിക്കാണ് കാരണം അവർക്ക് വരുമാനം കി പ്പതൊരു മാർഗം കൂടിയണല്ലോ ഇത്തരം പരിപാടികള് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം രീതികളിൽ ഒരുപാട് നിയന്ത്രങ്ങൾ ഇത്തരം സർക്കാർന്റെ ഭാഗന്ന് കൊണ്ട് വരാന്ന്ണ്ടേൽ ഒരു പരിധി വരെ ഇത്തരം നമുക്ക് വനനശീകരം ഇല്ലാതാക്കാനും നമ്മുടെ ആവാസ കേന്ദ്രത്തെ വ ഒരുപാട് കാലം നമുക്കും നമ്മുടെ വരും തലമുറക്കും ഉപയോഗപ്പെടുന്ന രീതിയില് നമുക്കവ്ടെ കാത്തു സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് വിഷയത്തില്
അതെ അതെ ഞാൻ എന്താന്നാച്ച ഒന്നാമത്തെ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ജൂൺ അഞ്ച് ലോക പരി സ്തിതി ദിനം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിലെല്ലാവരും എല്ലാവരും ഓരോ തൈ സ്കൂൾന്ന് വാങ്ങിച്ചന്ന് കൊണ്ടോയി വീട്ടിൽ നടുന്നുന്നു അല്ലാതെ എനിക്ക് തോന്നു ന്നു ആ ഒരു ദിവസം മാത്രമേള്ളു ആൾക്കാർ ലോകപരിസ്ഥിതി ദിനമെന്ന് ആലോയ്ക്ക്ണ ഒരു ദിവസം കാരണംച്ചാ അന്ന് മാത്രം നമ്മൾ കൊച്ചു കുട്ടികളായാലും വലിയവരായാലും എല്ലാവരും ഓരോ തൈ നടന്നുണ്ട് കാരണം ഞാനും നടാറുണ്ട് ഈ ലോക ജൂൺ അഞ്ച ലോകവസ്ഥി ദിനത്തിൽന്ന് പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും ആരും ഓർമ്മിക്കുന്നില്ല കാരണം ഈ മരം വെച്ചയ്ഴിഞ്ഞാൽ നല്ല കാര്യ പണ്ട്ല്ല കാലങ്ങൾത്തെ ആൾക്കാരാന്നെങ്കി ഒരിക്കലും അവർക്ക് വേണ്ടിട്ടല്ല അവരീ മരങ്ങളൊക്കെ നട്ടുപടിപ്പിച്ചിന്നേ ബാക്കി നമ്മൾ വരും തലമുറയിൽ റ്റുങ്ങള് വലിയവര്ക്ക് വേണ്ടിട്ടാണ് കാരണം ഞാനി ഇപ്പൊ വീ എന്റെ വീട്ടിനടു എന്റെ വീട്ടിലുള്ള ഈ തെങ്ങായാലും പ്പ ഈ എന്ത് ചക്ക ആയാലും കാരണം ഞാനത് കഴിക്കുന്നത് ഞൻ എന്റെ ഞൻ വിത്ത് നട്ട് ഉണ്ടാക്കി ഞാനല്ല അത് പറിച്ച് കഴിക്കണതല്ല എന്റെ തലമുറയിൽ നിന്ന് വന്ന എന്റെ വല്യപ്പമാരായാലും എന്റെ വല്യപ്പാൻന്റുപ്പമാരായാലും അവര് മുഖേന വന്ന് ഉണ്ടായ തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് അതേപോലെ നമ്മളൊരു വ കൃഷിയും നല്ല കാര്യങ്ങളും ചെയ്താലേള്ളൂ മീൻസ് നമ്മള് വല്ല നല്ല നല്ല മരങ്ങൾ നട്ടാലൊള്ളൂ നമ്മളെ വരും തലമുറക്ക് അത് കഴിക്കാനും പറ്റത്തുള്ളൂ നമ്മളെ വരും തു തലമുറക്ക് അത് കഴിക്കാനും എന്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതേ മറ്റി ഞാൻ പറയുമ്പോ നമ്മളെ ഈക് മൈക് മരങ്ങളൊക്കെ വെ ട്ടി നശിപ്പിക്കുന്നു പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഭാഗത്ത് നമ്മൾ ഈ മരങ്ങളൊക്കെ നറ്റു വെറ്റു നശിപ്പിക്കുമ്പോൾ ആൾക്കാര് ആ ഭാഗത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് എന്ന അവര് അവർക്ക് ആവശ്യമായ കൂടുതൽ സ്ഥലങ്ങളും സംഭവങ്ങളൊക്കെണ്ടായതൊണ്ട് അവരട്ത്തട്ത്ത് കൃഷി ചെയ്യുന്ന കാര്യങ്ങളണ്ട് ഞങ്ങളുടെ നാട്ടിലാെരു നമ്മൾ ഈ കൃഷിടെ തെയ്യുമ്പ നമ്മള് നെല്ല് അങ്ങനെ സംഭവങ്ങളല്ല നമ്മൾ ഈ റബ്ബർ കവങ്ങ് കര്ണം അവർക് അധിക ലാഭ മക്ക പക്ഷെ ഈ കാലത്തൊന്നും നെല് കൃഷി ആർക്കും അധികം ലാഭമല്ല കാരണം ഈ കാലത്തൊക്കെ കൃഷികളിൽ പറയുമ്പോൾ മെയിന ആയിട്ട് നമ്മ റബ്ബർ കവുങ്ങ് ആ സംഭവങ്ങൾ അവർക്ക് ലാഭങ്ങളൾ ആയത കൊണ്ട് അവർക്ക് അവർക്കുള്ളഒ റ്റു ബിസ് സ്നസ് മാർഗത്തിലൂടെയാണ് അവർ പോയികൊണ്ടിരി കാരണം ഞമക്കീ മെയ്നായിട്ട് പിന്നെ ഈ റോഡുകൾപ്പൊ വെട്ടി നശിപ്പി വെട്ടി നശിപ്പിക്കുന്നത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെരു സ്ഥലത്തേക്ക് അടുത്ത് ഒര് സെലത്തോട്ട് അടുത്തോട്ട് ആക്കാൻ വേണ്ടി നമ്മ റോഡ് പണി കാരണം അ ഈ നമ്മൾ എന്റെ വീട്ടിന്നൊക്കെ ഒരു പാലക്കാട് പോണ ണ്ടെങ്കില് ഒര് നാപ്പത് അമ്പത് കിലോമീറ്ററ്ണ്ട് പക്ഷെ നമ്മൾ ഇപ്പ ആൾക്കാര് എന്ത് തിങ് ചെയ്യുന്നു ഈ നാപ്പത് കിലോമീറ്റർ വേണ്ട നമുക്ക് ഒന്നും കൂടി ചെറുതാക്കാംമെന്ന് പറഞ്ഞ് വേറെ ഉള്ള കാടുകളും സ്ഥലങ്ങളക്കെ വെട്ടിമു നശിപ്പിച്ച് അവ്ടെ റോഡ് പണി നടത്തൊണ്ടിരിക്കാണ് കാരണം ഇപ്പം നമ്മള് ശ്രദ്ധിച്ചിട്ടില്ലേ ഈ കോഴിക്കോട് പാലക്കാട് റോഡ് ഒന്ന്ണ്ട് പഷേ സവറിഞ്ഞത് അതും ചെറുതാക്കാ വേണ്ടി പോവാണ് അതിലേറെ ഷോർട്ട് കട്ട് ഏത് റോഡ്ന്ന് പറഞ്ഞ്ട്ട് അയ്ന്റെ റോഡിന്റെ അട്ത്തൂടൊക്കെങ്ങെനെ റോഡ് പോകുന്നുണ്ട്
ശര്യ അതെ അതെ ഇങ്ങള് പറഞ്ഞ കാര്യാണ് ഇപ്പൊ റോ മനുഷ് ഇവർക്ക് സഞ്ചാരം ഭയങ്കെര എളുപ്പമാവാൻ വേണ്ടി ഇത്തരം ചെറിയ വൈകള് തെരഞ്ഞെടുക്കാള്ളൊരു പാട് പദ്ധതികൾണ്ട് ഇപ്പൊ ഈ നാഷണൽ ഹൈവേ പറഞ്ഞു ഇപ്പ ഞാന് ഇ ഒരു പാലക്കാട് ദേശീയപാതന്റെ ആഹ ഒരു ഒരുപാട് താമസിക്കുന്ന ഒരാള അപ്പമ്മക്കന്നെറിയ ഭയങ്കെരതിള്ള ഒരുപാട് യാത്ര ചെയ്യണ്ട ഒരുപാട് തിക്കി തിങ്ങി നെറഞ്ഞ റോഡാണ് അപ്പൊ ഇതിനൊക്കെ ഒരു ബദൽ മാർഗമായിട്ട് സർക്കാർ ഒരുപാട് രീതിൽ പദ്ധതികൾ ആവിഷ്കരിക്കുണ്ട് ഇപ്പൊ ഒരുപാട് മരങ്ങള് നശിപ്പിച്ചിട്ട് അതിലൂടെ ഒരുപാട് പാതകള് റോഡുകൾ നിർഞ്ഞിക്കുള്ള ഒരുപാട് പദ്ധതികള്ണ്ട് ഇപ്പൊ ഞാൻ മരങ്ങളെ പറ്റി പറയ്മ്പോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ട നമ്മള് ഓക്സിജന്റെ വിഷ്യയം മനുഷ്യർക്ക് ശ്വസിക്കാള്ള ഓക്സിജൻ നൽക്ന്നത് ഇത്തരം മരങ്ങളാണ് അഥവാ മനുഷ്യർ പുറത്തു വിടുന്ന കാർബൺഡെഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജൻ തെരുന്നത് മരങ്ങളാണ് അപ്പൊ എത്രത്തോളം മരങ്ങളെ നമ്മള് വെട്ടി നശിപ്പിക്കുന്നുണ്ടോ അതിന്റെ പ്രത്യാകത നമുക്ക ന്നെണ്ടാവ കാരണം നമക്ക് ശ്വസിക്കാൻള്ള വായു നഷ്ടപ്പെടാണ് ഇതിനോണ് സംഭവിക്കുന്നുള്ള അപ്പൊ എന്തായാലും ഒരുപാട് സംസാരിക്കാത്ത ഒരു വിഷ്യയ കൂടിയാണ് നമുക്ക് ഈ മരങ്ങള് മരങ്ങളെ അയ്നെ വളർത്തണം അതിനെ നട്ട് നശി
ഈകാലത്ത് നമ്മൾ അധികം സംരക്ഷിക്കണ്ട സമയമാണ് ഈ മരങ്ങളൊക്കെ എല്ല നമ്മളെന്തായാലു സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അതന്നെ നമുക് അതനെ പറ്റി പിന്നീട്ഒന്ന് സംസാരിക്കാല്ലെ ടൈമായി കൊണ്ട് പൊർ
അതെ നമുക്ക് പിന്നീട് വിഷയത്തെ പറ്റി കൂടുതൽ സംസാരിക്കാം അവസാനിപ്പിക്കാം
ഓക്കെ ശരി